ഹലോ കേക്കാവോ
ആഹ് കേക്കാം ഇനി ഭക്ഷണംക്കെ കഴിച്ചിട്ട് ഉറങ്ങൂ
ഭക്ഷണം കഴിച്ച ഉറക്കം കുറവാണ് ഉറങ്ങാറില്ല ഭക്ഷണം കഴശിക്കുമ്പോ എന്തേലും നമ്മള എന്തേലും ചെറിയ പണിയൊക്കൊയിട്ട് അങ് നടക്കും
ആഹ ഗാർഡനൊക്കെ ണ്ടോ ഗാർഡനിങ് ഒക്കെ ഇണ്ടോ
ഗാർഡൻ വലിയതട്ടൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെയ ഉള്ളൂ ചിരി ആമ്പലും താമരൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെറിയൊരു ഗാർഡനിങ് ഉണ്ടു
ആഹ എന്റെറ ഉമ്മ ഒക്കെ അങ്ങനെയാണ ഉച്ച മുന്നക്കെ ഇപ്പൊ കിടക്കും മുന്നൊക്കെ ഞാനൊക്കെ ചിരി കല്യാണം കഴനേലൊക്കെ മുമ്പൊക്കെ എന്റുമ്മ ഒക്കെ ഊച്ചക്കീ ചെടിയുടെ അതൊക്കെ തീർക്കല് കേടായത് പറച്ച് കളയല് ഒട്ടിക്കല
ഉം
അവിടെ ഇവിടെയൊക്കെ ഉം പിച്ചി പറർച്ചും നടക്കണ അളാം
ഓ പിന്നെ നമുക്ക് എങ്ങനെയ
ആ എനിക്ക് പറമ്പൊന്നുമില്ല വെറുതെ മുറ്റ റ്റത്ത് വെച്ചെക്ക്ണ ചെടികളേ
ഈ അമ്മമാരോ അങ്ങനെ അല്ലല്ലോ അവരെ അടങ്ങിയ ഒരു മിനറ്റ് സ ചുമ്മാ വെറുതെ ഇരിക്കുകയല്ലോ അവരെന്തേലും ക്കെ പണി ചെയ്തോണ്ട് അവരിങ്ങനെ നടക്കും
ഉം ഇപ്പ വയ്യാ ആൾക്ക് പണി ചെയ്യാന് അപ്പ ഇങ്ങനെ കൊർച്ചേരൊക്കെ കെടന്ന് ഒറങ്ങും
ആഹ് ഇപ്പം പ്രായമായതിന്റെ ആ ഒരുന്തേ ക്ഷീണായിരിക്കാം ഉം
ആഹ് ഇപ്പ എന്താന്ന് വെച്ചാല് ചെടികളൊക്കെ മാറ്റിങ്ങാട്ട് ഉപ്പ് ബ്രെത ദറും ഫാദരും കൂടെ കൊറേ ഫ്രൂട്ട്സ് അതായത് ഏ റംമ്പുട്ടാൻ ഏ പിന്നെ അബിയു അവക്കാടോ പേരയ്ക്ക മാങ്ങ കൊർച്ച് സ്ഥലള്ളൂ ഈ സ്ഥലത്ത് ഇതൊക്കെണ്ട്
ഉം പക്ഷേ അഹ് നല്ലാ എനിക്കിഷ്ടാ ഫ്രൂട്ട്സ് അങ്ങനെ മിറ്റത്തുള്ളത് എനിക്ക് ഒ
ആഹ്
നമ്മള് തന്നെണ്ടായ അതതീന്ന് പർ ച്ചൊക്കെത്തിന്ന്ന്ന് നമുക്ക് ഒത്തിരി ഇഷ്ട നമ്മുള് തിമന്നൊക്കെ പറച്ചൊക്കെ എടുത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടള്ള സംഭവാ അങ്ങനെയൊക്കെ ഈ പച്ചക്കറി നടുന്നത് അതൊക്കെ ഇഷ്ടാ
ഞാൻ പോയപ്പേ ഏ റംബൂട്ടാ റംമ്പൂട്ടാന് എല്ലാത്തിലും കാഴ്ചെടുക്ക്ണ് ഫുള്ള് കായ്ചെടുക്ക്ണ് സീതപ്പഴം ഫുള്ള് കാഴ്ചെടുക്
ഉം
റംബൂട്ടാൻ ഫുള്ള് കായ് ച്ചെടുക്കണ് അബിയു പിന്നെ രണ്ട് തൈയ്യുണ്ട് അതിന്റെ നറ ച്ച് കായ്ച്ച് പൊട്ടിച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്ത് ഏ ഇഞ്ഞി റമ്പൂ ട്ടാൻ പൊട്ടിച്ചിട്ടൊരു വിതരണണ്ട് മൂന്ന് മരത്ത്മ്മെ നർ ച്ച്ണ്ടായിട്ടുണ്ട് പിന്നെ ഈ എടയിൽ കാറ്റും മഴയും വന്നാൽ ഇത് കൊഴിയും പച്ചേലന്നെ
ആഹ് ഇത് പൊഴിഞ്ഞു പോവും സത്യവാ ഉം മാ മഴയുണ്ടായിരുന്നോ അങ്ങോട്ടേക്ക്
മഴ ഇന്ന് മഴയില്ല ഇന്ന് ഫുള്ള് വെയിലാ ച്ച്ന്ന് ഒണക്കലോട് ഒണക്കൽ തുണി തുണി ഒണക്കലാണെന്ന്
ഇവിടെ ഇപ്പൊ ഇത് ഇങ്ങനെ മൂടി കിടക്കുവാ ഇന്നിവിടെ
ആഹ് അപ്പൊ ഒന്നും ഒണങ്ങില്ല
തുണിയൊന്നും ഒണങ്ങത്തില്ലാന്നേ
ഉം
ഉം ഇവിടെ അതെയ് മുഴുവൻ മോടി കെടക്കാ അത്‌ തുണി ഒന്നും ഒന്നും ഒണങ്ങീയതില്ല
ഉം
ഉം ഉം
പിന്നെ
നാലു മണിക്ക് എന്തേലും ഫസ്റ്റ് സ്പെഷ്യൽ ഉണ്ടാക്കുവോ
ഏയ് അങ്ങനെ ഒന്നും ഇണ്ടാക്ക ചെ ലപ്പോ ഒക്കെ ഇണ്ടാക്കും ഇവിടെ മൂന്നേരെ ട്ട് ഇണ്ടാക്കാൻ പറ്റില്ലേ ഏയ് ചെലപ്പോ ഞാൻ വല്ല ബ്ര ബ്രൗണി കേക്കൊക്കെണ്ടാക്കി വക്കും ബ്രൗണി ഇഷ്ടാണ് പിള്ളേർക്ക് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് അപ്പൊ അതുണ്ടാക്കി വെക്കും
ഉം ഉം ഉം
ഇപ്പൊ ഒന്നുണ്ടാക്കാറില്ല ഇപ്പൊ ഭയങ്കര മടിയാണ് ഇൻക്ക്. ഭയങ്കര മടിയ അവര് ചോയിക്കിപ്പം ഉം പൊട്ടാറ്റോ ഇട്ത്ത് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്. ഇന്നലെ തൊട്ങ്ങീതാ ഇനിയിപ്പ ഇന്ന്ണ്ടാക്കി കൊടുക്കണം. എടെക്കെടെക്ക് ചോയ്ക്കും ഒറങ്ങാനേര്ത്തോയ്ച്ച്. ആഹ് ഞാൻ പിന്നെ കൊറേ പൊരിച്ചത് കൊടുക്കണ്ടാന്ന് വെച്ചിട്ടാ.
ആഹ് പിന്നെ എണ്ണെ പൊരിച്ച് ഒത്തിരി കൊടുക്കണ്ട പിള്ളേർക്കെല്ലാം. അതൊക്കെ എണ്ണ ഒത്തിരി പിടിച്ചിരിക്കുന്നല്ലേ. പിന്നെ കഴിവതും നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കി അത്രയൂടെ നല്ലത് പൊറത്ത്ന്ന് മേടിച്ച് കൊടുക്കാതെയ്.
ആഹ ആഹ്.
ഒക്കെയല്ലേ കുഞ്ഞുങ്ങൾക്ക് നമ്മള് തന്നെ ഉണ്ടാക്കി ആഹാരം കൊടുക്കുവാണെ എണ്ണയൊ. ക്കെയാണെലും പൊർത്ത് കടേലൊക്ക ആവുമ്പ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ.
ആഹാ പിന്നെ.
അതിന്റൊക്കെ ഒരിതുണ്ട്.
ഒരു സ്ഥൽത്ത് എന്നെരുത്തൂല ഇവര്.
ആ പിള്ളോര് വഴക്കാല്ലേ കുഞ്ഞുങ്ങളല്ലേ അ. അവരങ്ങനെയാ ഒരിടത്തടങ്ങിയിരിക്കോ അവര്.
ഞാനനെവിടെങ്കിലും പോയിരുന്ന അപ്പ അങ്ങോട്ട് വരും.
ആഹ്. അജോ അപിന്നെ സ്കൂളിൽ ചേർക്കുന്ന പിള്ളോരൊന്നും ഇല്ലല്ലോ ല്ലേ? സ്കൂളി ചേർക്കാറായ പിള്ളോരൊന്നും ആയില്ലല്ലോ?
അ മൂത്താൾ സ്കൂൾളാ ഏ സ്കൂളി ചേർത്തി ഇപ്പ യു കെ ജിയിലായി ഉം.
കേ ജിലായി അവർക്ക് ബാഗിയൊക്കെ മേടിച്ചോ ബുസ്തൊക്കെ വാങ്ങിച്ചോ?
പുസ്തകം ടെക്സ്റ്റ്, നോട്ട്, യൂണിഫോം ഇതൊക്കെ സ്കൂളിലന്നെ വേടിക്കണം.
ആഹ് എല്ലാ സ്കൂളിന്നന്നെ കിട്ടുന്നെല്ലേ.
ആഹ സ്കൂളിന്ന് മേടിക്കണം ബാഗ് കിട്ടില്ല ഇനിപ്പ അടുത്ത കൊല്ലം തൊട്ങ്ങി ചെലപ്പോ ബാഗും മേടിക്കേണ്ടി വരും. നോട്ട്ബുക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടില്ല ഇക്കൊല്ലാണത്.
അത് സ്കൂളിന്നന്നെ മേയ്ക്യ നിർബണ്ഡ ല്ലേ.
ആഹ് അവര്ക്ക് പൈസ കിട്ട്ണ പരിപാടില്ലേ.
സ്കൂളേര്ക്കൊരു ലാഹം നമ്മള് പൊർത്ത്ന്ന് മേടി. ക്ക്യാനെ നൂറുര്വക്ക് തീരുന്നാണി അവിടെ ഇരുന്നൂറാവും അത്രേ വ്യത്യാസം.
ആഹ് ഹസ്ബന്റിനോട് ഞാൻട്ക്ക് ചോയ്ക്ക എന്റെ ഫോൺ കേടായപ്പോ ഞാൻ ചോയ്. ക്ക് മേമെന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏയ് മാമും വായ തൊർന്നാ പൈസോയ്ക്കുള്ളൂ.
ആ ഹ ഹ.
എല്ലാത്തിനും ഫ്രീയാണേ. എൽ കെ ജി പഠിക്ക്ണ കുട്ടിയുടെ കാര്യാണ്ട്ട ഈ പറയണെ.
സത്യവാ എനിക്കും അറിയ എന്തുവാ സത്യവാ വാതൊറന്നാ. ഫ്രീയിടെ കാര്യേ പറയാറുള്ളൂന്ന്.
ആഹ് എന്ത് പരിപാടി അവര് ഓർഗനൈസെയ്യ്ണ്ടെങ്കിലും. നമ്മഫ് ഇപ്പൊന്തെങ്കിലും പര് വാടി മക്കൾക്ക്ണ്ടാക്കാണെങ്കി ഫുഡ്. നമ്മ കൊടുത്തയ്ക്കണം ഒരേരൈറ്റംസ്. നമ്മുടെ ഇപ്പ പിന്നെ അതുപോലെ ഓറഞ്ച് ഡെ റെഡ് ഡെ. വാട്ടർ മെലൻഡെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് അതേപോൽത്തെ ഡ്രസ്സ്. ഏഹ് വാട്ടർമെലൻ ഡേക്ക് റെഡ് ഡ്രസ്സ്. പിന്നെ അയ്ന്റെ സാധനങ്ങള് സാമഗ്രികള് ആഹ്. ആ ഓറഞ്ച് ഡേക്ക് ഓറഞ്ച് ഡ്രസ്സ്. വൈറ്റ്ഡേ അങ്ങനെ ഓരേ ഡേകള് ഒരേ കളർ ഡ്രസ്സുകള് അങ്ങനൊക്കെണ്ട് ഇപ്പെ. പണ്ട് ബർത്ത്ഡേക്ക് കളർ ഡ്രെസ്സ് ഇട്ട്
കളർ ഡ്രെസ്സ്ട്ടാ ബാക്കി എല്ലാസവും യൂണിഫേ ഇടായിരുന്നു.
ത്ത്‌ഡേ സ്കൂൾ പൂട്ടിലായതുകൊണ്ട് അതൂല്ലാ.
ഹ ഹ ഹ.
ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലാ ഇപ്പ ബർത്തഡേക്ക് ആഹ് ബർത്തഡേക്ക് മിട് ട്ടായി മാത്രം കൊടുത്താപ്പോരാ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം.
അങ്ങനെ ഒണ്ടോ?
ആഹ് റിട്ടേൺ ഗിഫ്റ്റ് ഇപ്പൊ ഒര് ഇപ്പൊ ഒരു അഞ്ച് കുട്ട്യേള് കൊടുത്താ പിന്നെ ആറാമത് നമ്മടെ മക്കളാണെ നമ്മ കൊടു ക്കണ്ടേ അവര് വിചാരിക്കില്ലേ നമ്മളും കൂടെ ആഹ് കുട്ടികളല്ലേ. ആഹ് സ്കെയില് പെൻസില് പേൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പാക്ക് ആയിട്ട് അങ്ങനെയൊക്കെ കൊടു ക്കും ആഹ് ഒരുപാട് പൈസ്സള്ളവര് അതിന്റെ രീതീല് കൊടുക്കും.
ഓഹ് അതെ നമ്മളിങ്ങോട്ട് കിട്ടുമ്പം പിള്ളാരും വാശി പിടിക്കും എനിക്ക് അങ്ങോട്ടും കൊടുക്കണോന്ന് പറയൂലോ?
അതെന്തായാലും നമ്മ നിർബന്ധിതരവണ് കൊടുക്കാൻ.
അതെ കൊടുക്കായിരിക്കാൻ നമ്മള് ഇങ്ങോട്ട് കിട്ടുന്നതായോണ്ട് ഒറപ്പായിട്ട് നമ്മളത് കൊടുത്തിരിക്കണം ഉം
ചെറുതായാലും എല്ലാരും കൊടുക്കും കുട്ടികൾക്ക്. അത് അവരിക്കതൊരു സന്തോഷം ആഹ് സ്കൂൾ ബസ്സില്.
ആഹ് ആഹ് ആഹ് പണ്ടൊക്കെ ആണെങ്കി നടന്ന് പോകുന്ന പിള്ളാരായിരുന്നു ഇപ്പ എല്ലാം സ്കൂൾ ബസ്സിന്ന് വീട്ടിന്ന് സ് സ്കൂളെ കേറ് ഏഹ് ബസ്സേ കേറുന്നു സ്കൂളിൽ പോയി എറങ്ങുന്നു.
ആഹ് ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നത് എനിക്ക് ഇപ്പഴും ഓർമ്മയ്ണ്ട് ചെറുതിൽ ഉമ്മ കൊണ്ടാക്കും ഉമ്മ കൊണ്ടാക്കണെങ്കില് നല്ലോ കൊറേ നടക്കാണ്ട്. അന്നിട്ട് പാടത്ത് കൂടൊക്കെ പോണം പ മഴ ആവുമ്പം പാടത്ത് ഫുള്ള് തോട്ടില് വഴിയിലൊക്കെ വെള്ളായിരിക്കും. ആ വെള്ളത്ത്ന്ന് എടുത്തിട്ട് പോവും നടന്നു പോയി തൊടങ്ങിയപ്പെ സ്കൂൾ യൂണിഫോമിന്റെ പാവാടെക്കെ പൊക്കി ഷർട്ടിന്റെ മേലെക്ക് പൊക്കി പിടിച്ചിട്ട്
നനയാതെ പോണോല്ലോ ഉം അതാ പറഞ്ഞെ ഇപ്പ ഇപ്പതേ പിള്ളേർക്ക് കൊട ആവശ്യമില്ല. പറയാണെങ്കില്
കൊട വേണ്ടാ ആദ്യം സ്കൂള് തൊറക്കണേന് മുന്നേ കൊട മേടിക്കണം. സ്കൂൾ ബസ്സി പോണ കാരണം കൊട വേണ്ടാ.
കൊട വേണ്ട ഇപ്പം പിള്ളേരോട് ഇങ്ങനെ നടന്ന് പോവു പറഞ്ഞേ പിള്ളേരാരേലും
കൊട വേണ്ടാ സ്ലൈറ്റ് വേണ്ടാ.
അതെ
റ്റോന്നില്ല
കൊറച്ച് കഴിയുമ്പം ഈ പുസ്തകങ്ങള് വെല്ലെന്ന് ആവുവായിരിക്കും ഒ ടാബും കൈ പിടിച്ചോണ്ടായിരിക്കും പിന്നെ അവര് സ്കൂളിലേക്ക് പോണെ.
ആഹ് പിന്നെ വേറെ കൺട്രികളിലൊക്കെ അങ്ങനെയാണല്ലോ?
അതെന്നെ അതെനി കൊറച്ച് കഴിയുമ്പം ഉം പക്ഷെ അതൊരു ഇതല്ലാല്ലേ നമ്മള് വായി ച്ച് പഠിച്ച് ആ പുസ്തകം കണ്ട് പഠിക്കുന്ന ആ ഒരു ഓർമ്മ പിള്ളേരട്ക്കെ നിക്കുവോ?
ആ വൊ ഇതുപോലെഈ സി ബി എസ് ഇ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ? അവർക്ക് എക്സാമിന് വരുന്നത് അവർക്ക് മുൻകൂട്ടി പഠിക്കാൻ കൊടുക്കും. അവരത് അത് പഠിച്ചു പോവാ എക്സാം എയ്താ. നമ്മള് ക സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് സിലബസ് ന്ന് പറയുന്നത് ച്ചാല്. നമ്മാം ന്ഷി കണ്ടെത്തി നമ്മുടെ മനസ്സിലുള്ളത് എയ്താ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയാ നമ്മൾ എന്ത് ചെയ്യും അങ്ങനത്തെക്കെ ക്യു ആരുന്നു അപ്പൊ നമ്മളുടെ മൈൻഡ് ആ അപ്പൊ നമ്മള് എന്ന അതുപോലെ തൂവല് ഒട്ടിക്ക എല ഒട്ടിക
ഇപ്പ പിള്ള പറഞ്ഞ അയ്യന്ന ഇവിടത്തെ പിളേ വെക്കു പക്ഷേ അവർ സി ബി സി പുനർവ്ക്കന അറിയില്ലങ്ങനെ ഒട്ടിക്കണം പ്രോജക്ട് ചെയ്യണമന്നും അറയിത്തില്ല.
ആ അവർക്ക് പ്രൊജക്റ്റ് അവർക്ക് പി ഡി എഫ് കൊടുക്കും അവര് പകർത്തിഴുതും കൊണ്ട് വയ്ക്കും.
കൊണ്ട് വയ്ക്കും അതന്നെ പരീക്ഷിക്കാണല്ലോ അതെ എല്ലാം കാണാപ്പാടം പഠി കുന്നു ആത് പോയി എഴുതുന്നു.
ആഹ് ഇവർക്ക് അത് കാരണം പൊറത്ത് എന്തെങ്കില്നെ കുറിച്ച് ചോദിച്ച ഇവര്ക്കറിയില്ല. ഇവരെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് പഠിപ്പിക്കുന്നല്ലേ നമ്മ് ഫീഡ് ചെയ്യുന്ന പോലെ അവരെ ഫീഡ് ചെയ്യും എഴുതും.
എഴുതാൻ പറഞ്ഞാ ഈ പിള്ളെർക്ക് അറിയത്തില്ല എഴുതാന്.
അറിയില്ല. ഞാൻ മോള ഒരു എട്ടാം ക്ലാസ് വരെക്കെ ആക്കിട്ട് പിന്നെ സ്റ്റേറ്റിൽക്ക് ആക്കണം ഒമ്പതും പത്തൊക്കെ. ഇൻശാ അള്ളാ അപ്പ പക്ഷെ ഒരു കാര്യണ്ട് സി ബി എസ് ഇ പഠിച്ചവര് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും.
അത് സത്യംട്ടോ അത് പതിസ് തന്നെ പിള്ളരെ നമ്മൾ ഇംഗ് സി ബി എസിലേക്ക് തന്നെ വിടുന്നത്.
അവർക്ക് ലാംഗ്വേജ് അടിപൊളി ആയിരിക്കും.
ലാംഗ്വേജ് അടിപൊളിയായിരിക്കും ഇപ്പം ഇതേ കുഞ്ണങ്കിലും നല്ലായിട്ട് നമ്മളെക്കാളും ന്നായിട്ട് പറയും ഇംഗ്ലീഷ്.
ആഹ് ഒരു ഫ്ലൂ എന്റെറായിട്ട്.
ആഹ് നല്ല ഫ്ലുവന്റ് ആയിട്ടും. അത് നമ്മള് പറയുന്ന പോലെ പിടിച്ച് പിടിച്ചല്ല ഇംഗ്ലീഷ് അവർ പറയുന്നേ. ഇവര് ആഹ് ഇംഗ്ലീഷ് സ്റ്റൈല്. അഹ് തന്നെ ആഹ് ഒരു ഫ്രൂവൻസി നല്ലായിട്ട് പറഞ്ഞു പിള്ളേര് പൊണ് എന്നിട്ട് നമ്മളെ തിരുത്തും.
നമുക്ക് എല്ലാരും ചോയിക്കുന്നെ മനസിലാവുകയും ചെയ്യും പറയാനറിം യചെ പക്ഷെ നമുക്ക് പറയാനരു മടിയാണ് അറിയണത് പോലും നമ്മള് പറയില്ല.
അങ്ങനെയ അല്ല മെച്ചിയെ അങ്ങനെയല്ല പറയണ്ട അന്റെ ഫ്ലോന് ഇങ്ങനെയല്ല ഇങ്ങനെയാ പറയണ്ടേന്ന് നമ്മളെ തിരുത്തിതരും.
ഇവര്ടെ ഫോൺ ടിക് ക്രൈം ഒക്കെ ഞാനാണ് ഇപ്പ ആദ്യം പഠിക്കണാ ഓരോ അക്ഷരത്തിന്റെ പ്രൊണൗൺസിയേഷനൊക്കെ അപ്പൊ അവളോട് ബാ ത്റൂം അവള് വന്നിട്ട് ഉമ്മച്ചി മ്മേ ഐ ഗോ റ്റു ബാത്‌ വാഷ്റൂം നോക്കെ അവന് ഏഹ് വീട്ടിൽ ങ്ങനതന്നെ പറയണട്ടാ എന്നോട് അങ്ങനെ പറഞ്ഞാ മതി ലൻഞ്ച് ചോറിന ചോറ് തിന്നാൻ പറയണ്ടല്ലേ എഞ്ചച് കഴിക്കാൻ വരാൻ പറഞ്ഞാ മതിന്ന് പറയും.
അതെ പിള്ളാരും തിരിഞ്ഞു മം
മാമിനോടാണ് സ്നേഹം ഭയങ്കര.
പിന്നെ കൂടുതൽ സമയം അവര് ടീച്ചർമാരെടുത്ത്. താ വിരിക്കണ് നല്ല ടീച്ചർമാരും കാണുല്ലോ.
എന്നാ ശരിയന്നാ എടക്ക്ന്നാ വിളിക്കാനി മം ശരി